ഹലോ മസ്കാരം
നമസ്കാരം എന്താ ശാവ ചായക്കെ കുടിച്ച് കൈയിഞ്ഞോ
ഇല്ല കുടിക്കണം എട്ത്ത് വെച്ചിട്ടേ ഉള്ളൂ
ഏഹ്
ഉം പിന്നെ ഇങ്ങള് എന്താക്കുക
ഇവടെ ഇപ്പോം ചക്കാ കൂട്ടാൻ വെക്കാ
ആണോ ഞങ്ങളാ അവടെ കൊറേ ഇണ്ട് പശേ അതൊക്കെ ഭയ്ങ്കര പണിയാ ഉമ്മാച്ചിക്ക്
ചെൻക്ക് വി രാന്താ എൻക്ക് ചക്ക കാണ്ന്നെന്നേ പിരാന്താ..
ഉം പക്ഷെ വെച്ചിട്ട് കഴിക്ക്യാൻ നല്ലാ രെസാ
അയ് രസാണ്
ഉം ഭയങ്കരെ പണിയെടുക്കാണ് അയിന്റെ മോളില്
ആഹ് ഇവടെ ഉമ്മാക്ക് അയിന് ചക്ക പിരാന്തണ് ചക്കാന്ന് കണ്ടാല് ഇവടെ ഭയങ്കര അയി മേത്ത് വേഗം പോയാട്ടോ അപ്പന്നെ വെട്ടലും കൈയും കൂട്ടാൻ വെ ക്കലും ഒക്കെ കഴിയും അപ്പൊ ഭയങ്കര സ്പീഡാ അയിനൊന്നും മടിയൊന്നും ഇല്ലാ പറയും ഉം പ്രായം ആഹ് വല്ലാതൊന്നും പ്രായം ഇല്ലാ എന്നാലും പ്രായണ്ട്
മ്ഹ്
അതൊക്കെ ഇഷ്ടാണ് ന്റെമ്മ ന്റെമ്മാക്ക് ഭയങ്കര ചക്കൊക്ക പൂതിയ പക്ഷെ പണിട്ക്കാനാവൂല അത് കൊറച്ച് പണിയാണല്ലോ വളഞീനൊക്കെ കൈന്മേലായി
പറയ്
ആഹ് വെളഞ്ഞീനൊക്കെ
ആഹ് ആഹ്
കൈന്മേലാകുല്ലോ ഭയങ്കര പണിയാണ് രാവിലെ
ഉം പിന്നെ ഇങ്ങള് വേറെ എന്തേലും പണിക്കോവ്ണ്ടോ
ഉം ജോലിയൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ഒക്കെ നോ എന്റെ ഒപ്പം അയിന് മുന്നേ ഗർഭിണിയാണ് അപ്പൊ പിന്നേ നിർത്തി വെച്ചേക്കാണ്
മ്ഹ്
ഞാൻ പ്ലസ് ടു വരെ പോയിനു വണ്ടി ഒക്കെ ഒ
ആഹ് ഏഹ്
വണ്ടി ഓട്ടോ
ആഹ് ഓട്ടു ലൈസൻസ് ആയിട്ടില്ല ഓട്ടു
ആയിട്ടില്ലല്ലേ ഉം
ഇല്ല എടുക്കാൻ പോവണം ന്നുണ്ട് പക്ഷെ സമയം കിട്ടണില്ല ക്ലാസ്സായിട്ടെ
ആഹ് അതാണ് ലെ
ആഹ് ഇങ്ങള കുട്ടിക്കോ
ഓട്ടിക്കാക്കെ നോക്കിനി പിന്നെ വീണോണ്ട് പിന്നെ പിന്നെപ്പ മടിയാ
ഏഹ് അത് ഇങ്ങന പഠിക്കാൻ പോവരുത്
ആഹ്
വീട്ടിന്നന്നെ ഇങ്ങനെ മെയിൻ റോട്ടി കൂടെക്കെ കൊണ്ട് വന്ന് ഓട്ടിച്ച് പഠിക്കാ കാര്യായിട്ട് ധൈര്യം വേണം അത്രേ ഉള്ളൂ
അത്ര ആണ്ല്ലേ എന്ക്ക്ന്നാ ധൈര്യം പോരാ വീഴോന്ന്ള്ള പേടിയാ ആഹ് അപ്പൊ ഹസ്ബൻഡ് പറയും ആഹ് ധൈര്യം പോരെങ്കി പിന്നെ പറയരുത് ന്ന് അപ്പൊ പറയും മു ഞാനൊക്കെ പഠിച്ചത് പറഞ്ഞ മുട്ടുംങ്കാല് തോല് പോയും പിന്നേം വീകും പിന്നേം ഓട്ടും പിന്നേം വീകും അങ്ങനേണ് പടിക്കല് പറയും
മ്ഹ് ഞാൻ ന്റെ കാക്കമാര എന്നെ പഠിപ്പി എവിട് ഏതേലും ബൈക്ക് പോകുമ്പോ വണ്ടി ഇങ്ങനെ തെരും എന്നിട്ട് പൊറകെ ഇരിന്നിട്ട് ഓട്ടിപ്പിക്കും
ആഹ് അങ്ങനെ ശീലാവണം നമുക്ക് ധൈര്യം മാണന്ന് ല്ലേ
ആഹ് പിന്നെ സൈക്ക്ള് ചെർപ്പം തൊട്ടേ സൈക്ക്ൾ ഇങ്ങനെ ഓട്ടിക്കാൻ ഭയങ്കര ഇഷ്ടായിനു.
ആഹ് കാക്കമ്മാരൊക്കെ ഒരു പെൺകുട്ടി ള്ളു?
ആഹ് ഒരു പെൺകുട്ടിള്ളൂ.
ഏഹ്
രണ്ട് ഏട്ടന്മാരാ.
ആഹ്
അപ്പൊ പിന്നെ നല്ല ആങ്ങളമാരെ കുട്ടി ഏക്കാരല്ലേ ഇവടെ ഒരു നാത്തൂന് ഒരു എളച്ചന് മു ഒരു മൂത്തച്ഛന് പിന്ന ഞാനും അങ്ങനെ.
ഞങ്ങൾ ഇഞ്ഞി വീട് ട്ത്ത് പോവാണ്ട്.
ആഹ് വീട്ട്ല് കെട്ട്ണ്ടോ?
ഉം വീടക്കെ എട്ത്ത്ണ് പണി കഴിഞ്ഞിട്ടില്ല.
ഒരുപാട്ഞ്ഞ് കയ്യാണ്ട്.
അത് കഴിഞ്ഞാ കൂടേക്ക്യുലേ?
ഉം കുടിര്ക്കണം പണി കഴിഞ്ഞിപ്പ ഇഞ്ഞി പൈസടെ പരിപാടിയാണെ. ഉള്ളേ അടിപ്പണിണ്ട് വയറിങ്ങ്ണ്ട്.
ആഹ്.
തേപ്പൊക്കെ കഴിഞ്ഞ്ണ് ഞാണ് പൈസന്റെ പരിപാടി.
ആഹ് ഹ്
കോഴിക്കളക്കെണ്ടടെ? കോഴിക്കളെ സൗണ്ടൊക്കെ കേൾക്ക്ണ്ട്. ആണോ ആഹ് കോയി ഫാമിലാ അതോ?
ഫാമൊന്നല്ല ഇരുപത്തിയൊന്ന് കോഴികള്ണ്ട് ഫാമൊന്നല്ല.
ആണോ? ഏഹ് ഉം അവൽക്ക് വല്ല്യ കൂട് നെറ്റ് വെട്ടി അങ്ങനെ ണ്ടാ
ആഹ് അങ്ങനെ കെട്ട്യേക്ക കാക്ക ഇൻട്രസ്റ്റ്രീലിന്റെ വർക്കാ അപ്പൊ കാക്ക കെട്ടി കൊടുക്ക്ണതാ.
ആണോ? ആഹ്
റ്റേയാള് വയറിങ്ങും.
ആണോ ജോലിക്കാരാല്ലേ ക്കെ ഉം ഇയാക്കെന്താ ആവശ്യാ ന്ന്ട്ട്.
ഏഹ് ഇല്ല കഴിഞ്ഞീല്ല ഒരാക്ക് ഇരുപത്തി മൂന്നും ഒരാക്ക് ഇരുപ രണ്ടും.
ആഹ് അത്രക്കായിട്ടൊള്ളുലെ കെട്ടാനായില്ലല്ലേ.
ഇല്ല
ഉം ഇയാൾ പഠി അ പഠിക്കാണല്ലൊല്ലേ?
ആഹ്. ങ്ങട്ട് പഠിക്കാൻ വിട്ട് ഓര്ക്ക് താല്പര്യം ഇല്ലലോ എന്നിട്ടപ്പോര് ഇങ്ങനെ ഈ പണിത്തെട്ക്ക.
ഉം എന്തെങ്കിലൊക്കെ ഓൽ അത് നമ്മള് പഠിപ്പിച്ചിട്ടും കാര്യല്ലേ. ഓൽ ക്കൊന്തെങ്കിലൊക്കെ ഓല താല്പര്യത്തിന്. അപ്പ ഞാനൊക്കെ പഠിക്ക്ണ കാലത്ത് ൻക് മ്യൂസിക്കിനോടേനു പാട്ട്, മ്യൂസിക്
ആണോ എ ഇൻക്കും ഇഷ്ടാ പാട്ടൊക്കെ.
ആഹ്.
പാട്ടും ഡാൻസൊക്കെ എല്ലത്തിൻ ഞാൻ കോളേജിന് എല്ലത്തിനും കൂടും.
ആണോ? ഞാനും അങ്ങനെന്നെ പാട്ട്, ഡാൻസ്
ഉം
ക്കെ ഭയങ്കര പൂതേനി ക്ഷെ അതൊന്നും കഴിഞ്ഞില്ല. പ്ലസ്റ്റുന്നന്നെ കല്യാണം കഴിഞ്ഞു.
ആ ഉം.
പ്പോ ഇപ്പ കുട്ട്യാളെങ്ങനെ പഠിപ്പിക്കും കുട്ട്യാളൊക്കെ ങ്ങക്ക് ഇഷ്ടള്ളത്തിന് പൊയ്ക്കോണ്ടിട്ടൊർയും ഞാന് കുട്ട്യാളോട് ഞമ്മക്ക് കയ്യാത്തൊക്കെ ഓലോട് സാധിക്കാന്നേ അതേമാതിരി ചിത്രം വര പെയിന്റിങ് ചിത്രം വരക്കും പെയിന്റടിക്കും മെഹന്തി വര് ക്കും അല്ലറ ചില്ലറ കഴിവുകളൊക്കെണ്ട് പക്ഷേ ഒന്നിനും പോവൂലന്നുള്ളു വീട്ടിന്ന് ങ്ങനെ പെയിന്റടിച്ചിട്ട് ങ്ങനെ കൊറേ പിച്ചറൊക്കെ വരക്കും. കയ്വുകളൊക്കെണ്ട് ഉം ഏ രണ്ട് കുട്ട്യാളും വര്ക്കും
ഏ
ഉം
ന്റെപ്പച്ചിം ങ്ങന വരക്കല്ണ്ട് ന്റെപ്പച്ചി മറ്റേതൊക്കെ എയ്താൻ പോകും മറ്റേ ബോഡൊക്കെ എയ്താൻ പോകും
ആണോ ഉം കുട്ട്യാക്കും അതെന്നെക്കാരെ ഓൽ ക്ക് പാട്ടാടാനും ചിത്രം വരക്കാനൊക്കെ കയ്വ്ണ്ട്
ആ ന്റെ കാക്കമാരും വരക്കും ഇങ്ങനെ ആൾക്കാരെ വരക്കൂല്ലെ ഇൻസ്റ്റെലൊക്കെടൂല്ലേ
ആ അയ്ലൊക്കെ വരക്കൂല്ലേ
ആ അതുപോലൊക്കെ വര
അപ്പൊ ഇന്നോട് പറയ്ണ്ട് അങ്ങൻത്തത് നൊക്കെ നല്ല പൈസേണ് ഇജ്ജതൊന്ന് നോക്കിക്കൂടെന്ന് പറയും
ആ അയിനൊക്കെ നോക്ക്യ പോരെ ഇങ്ങക്ക്
ഉം ഞാന് പിന്നെ അങ്ങൻത്തെ ആൾക്കാരെ വരക്കല്ലട്ടോ ഈ പ്രകൃതിണ്ടല്ലോ വെള്ളച്ചാട്ടം അങ്ങനെ മരങ്ങള് ആ അങ്ങൻത്തെ വരക്കും ആ ആ പെയിന്റോണ്ടേ ബ്രഷും
ന്റോ ണ്ടാ കാട്ടല്
പേസ്റ്റ് പെയിന്റ് അല്ല മറ്റേ ആക്രി ലിക്കില്ലേ
ആ ആ
ഉം അയിനോണ്ട്
ആ
ഇപ്പൊ വെറുതോക്കെ നിക്കുമ്പോ കുട്ട്യാളൊക്കെ സ്കൂക്ക് പോയ ടൈമിലൊക്കെ അങ്ങട്ട് വരക്കും
എം പണി കഴിഞ്ഞാ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോല്ലെ
ആ പിന്നെ കാലിഗ്രാഫി ഒക്കെ ചെയ്തീനി കൊർച്ച്
എ ഏ
അത് അതൊക്കെ പഠിച്ചിട്ടൊന്നുല്ല അത് സ്വന്തണ്ട് ചെയ്യും പിന്നെ അട്ത്ത് വീട്ട ട്ടിലും ഏ റിലേറ്റീവിനൊക്കെ കൊടുത്തീനി അങ്ങനെ കൊർച്ചൊക്കെ പൈസണ്ടാക്കിനി പിന്നത് നിന്ന്
ഉം കൊറെ ചെയ്താ മടുക്കുല്ലോ
ആ അതെന്നെ
അല്ലെ വെല്യ കച്ചോടം വാണം ന്നാ പിന്നെ അങ്ങനെ
അതെ അത് അതെന്നെ പർഞ്ഞെ നമ്മള് വിക്കാന്ള്ള സെയ്ലാക്കാള്ളതൊക്കെ ണ്ടെങ്കില് ക്കെ പറ്റീനി പ്പൊ ന്റെ അനിയത്തി പറഞ്ഞീനി കാലിഗ്രാഫി ചെയ്തോക്ക് ഞാൻ പറഞ്ഞ് ഇൻക്കത് അറിയേല്ലർഞ്ഞ് ഞാന് ഇൻക്കത് എയ്തി നോക്കിട്ടെന്നെല്ല പിന്നെ എഴുതി നോക്കി ക്ക്യപ്പളാ മനസ്സിലായത് ഇതൊക്കെ കയ്യുല്ലേന്ന്
ഉം
ഞമ്മള് അറിയില്ലാന്ന് ഇൻക്ക് ചെറുപ്പത്തിലങ്ങനെ പെയിന്റെട്ക്കാൻ ഭയങ്കര പൂതിയാ പക്ഷെ ഞമ്മളെ മനസ്സിലുണ്ടാവൂലെ ഇൻക്ക് അറീല്ല കയ്യൂല
ഉം
ന്നെ പറഞ്ഞോണ്ടിരിക്കും
ഹ ഹ
ഇത് ചെയ്ത് നോക്കിയാലല്ലേ അറിയോള്ളു.
ആ ഇപ്പച്ചി നല്ലോണം വരക്കും.
ആണ് ല്ലേ
ആ ഇപ്പ വരക്കാല സമയമൊന്നുല്ല ഇപ്പൊ ഇപ്പച്ചിക്ക് പണിയായി എറണാകുളത്താ.
ആഹ ഇപ്പാക്ക് ഗൾഫിലാ
അല്ല എറണാകുളം ഏ ഹോസ്പിറ്റൽ ഗവൺമെന്റ് പണിയാ.
ആണ്ല്ലേ ഓ ജോലിക്കാരല്ലേ ഒക്കെ? അങ്ങനെ ആവട്ടെ ആഹ് ഉം ഉം
മ്മച്ചിക്ക് ഈ പണിയെടുക്കാൻ പോകണ്ട ഒരു ആവശ്യൂല്ല ഇന്നാലും മ്മച്ചി പോകും.
ആഹ്
മ്മച്ചിക്ക് ഇവടെ വീട്ടിലിരിക്കാനെ പറ്റൂല. മ്മച്ചിക്ക് മ്മച്ചിക്ക് കൂട്ടാർത്തിയാളെ കാണണം എന്നും. എത്ര വെയ്യെങ്കിലും അയിനും പോകും.
ഉം കൂട്ട്കാരത്തിള്ളൊക്കെ ഇണ്ടാകുമ്പോ ഒരു രസല്ലേ. നമ്മള് വിടം
പിന്നെ ചോറും കറിയൊക്കെ ചോറും കറിയൊക്കെ വെ ച്ച്ട്ടോക്കും ബാക്കിള്ള പണിയൊക്കെ ഇങ്ങനെയ്തും വെടെ. ഉമ്മച്ചി ഒരഞ്ച് മണിക്കൊക്കെ വേരാ ഹോസ്പിറ്റൽ നിന്ന് എടുത്ത് തീർത്താൽ മതി.
ഉ ഭക്ഷണംക്കെ ണ്ടാക്കല അറിയോ?
ആഹ് കൊറ്ച്ചൊക്കെ അറിയാ ചെറിയ ചെറിയ കറികളൊക്കെ ബിരിയാണിം അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെപ്പിക്കാൻ അറിയില്ല.
ഉം അതെന്നും അറിയില ലെ
ഉം ഈ തക്കാളിചോലി, തക്കാളി കറി, പരിപ്പ് കറി, അങ്ങൻത്തൊക്കെ അറിയുള്ളൂ.
ല്ലെ ഞാനും അങ്ങനെന്നെ ഇൻക്ക് ഇഷ്ടേനി ആഹ് ഇൻക്ക് ഇമ്മാനെ ഇമ്മക്കെ മീ മീൻ നന്നാക്കാണെങ്കി ഞാൻന്ന് ഞാൻകറി വെച്ചോണ്ട് അങ്ങനെയൊക്കെ പറിം. ഇൻട്രസ്റ്റെനി പണ്ടേ അതൊണ്ട് കല്യാണം കഴിഞ്ഞൊണ്ട് പിന്നെ ല്ല പഠിക്കേണ്ടി വന്ന്ട്ടില്ല.
ഏ ഇൻക് കൊറെ സമയം അടുപ്പത്ത്ക്ണ ഇഷ്ട്ടൊന്നുല്ല
ആഹ് അതൊന്നുല്ല
അയ്ല്ൻകിശ് അത് ആ അതാചെറിയ ചെറിയ കറികൾ ഇണ്ടാക്കഷ്ടം.
ഉം ഇവടെയ്ന് തോനന്നും മാണ്ടട്ടോ ഇപ്പ കൊറേ കൂട്ടാനും കാര്യങ്ങളും ഒന്നും വേണ്ടാ ന്തെങ്കിലും ഒന്ന് ച്ചോറ്റ്ക്കൂട്ടാണ്ടായാല് ആഹ് മതിന്നാ എല്ലാർകുട്ടൊ അതോടെ പ്രശ്നല്ല
അതോണ്ട് മ്മാക്കും ഉപ്പക്കൊന്നും പ്രശ്നല്ല എന്തേം ഇണ്ടാക്കിയാ അത് മതി പറിം
ആഹ
ഉം പിന്നെന്താ
പിന്നെ ന്താ
ഉം പണികയ്ഞ്ഞിലെ ഇപ്പ ഇനിയിപ്പം വീട്ടില് വെറുതെര്ത്തിയേക്കാ ഞായറാഴ്ചയോണ്ട്ല്ലേ
പണിയൊന്നും കയിഞ്ഞിട്ടില്ല ഞാ വെടെ ങ്ങനെ ഇരിക്കണാ ഇഞ് പണിടു ക്കെണോ ഉ ഉച്ച വരെ പണിട്ക്കും ആഹ് ന്നാ ശരി.